ഹലോ
ഹലോ.
ആഹ് കേക്ക്ന്നുണ്ടോ?
ഹലോ.
ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആഹ് ഹാ എന്തോരു അ് സൗണ്ട് പോലാരുന്ന് ആദ്യം എടുത്തപ്പം.
ആഹ്, ഞാനെ താഴ്ത്ത് കുട്ട്യാള് ടി വി വെച്ചേക്കണു അപ്പൊ ഞാ മേലേക്ക് കേറിപ്പോരേര്ന്ന്.
ആഹ് ശെരി ശെരി പിന്നെ ചായൊക്കെ കുടിച്ചോ?
ചായ കുടിച്ചിട്ടില്ല മക്കൾക്ക് കൊടുത്തു
ആഹ് ആഹ് ആഹ്
ഉം അവിടെ എങ്ങനെ ആഹ് വന്നേ
ഉം ഉം
അവിടെ മഴയൊക്കെ പെയ്യണ്ടോ
അയ്യോ നല്ല മഴയായിന്ന് ഇന്ന് രാവിലെ മുതലേ മഴയായിരുന്നു
എല്ലാടുത്തും ഉണ്ട് ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മഴയന്നെ എവിടെയെക്കെയോ അത് കാരണം സ്കൂളൊക്കെ ലീവ്ണ്ടല്ലോ
ആഹ് ഇന്ന് എവിടെയൊക്കെയ ഉണ്ട് ഇഞ്ഞി നാളെയൊക്കെ എങ്ങനെ ആർക്കറിയാം ഒരുപടി
ആഹ് ഉം
പിന്നെ
ചായൊക്കെ കുടിച്ചോണ്ടാ
ചായ കുടിച്ചു കൊച്ചു സ്കൂളിൽന്ന് മൂന്നരയൊക്കെ ആയപ്പം വന്നു വന്ന് ചായ കുടിം കഴിഞ്ഞ് ഇരി രിക്കുന്ന
എത്ര മക്കള ഒരാളന്നെ ഉള്ളൂ
ഒരാൾ ഒരാള് ഉം ആറാം ക്ലാസിൽ പഠിക്കും
ആഹ്
ഉം പിള്ളേരെ യെന്തിയെ ഏത് ക്ലാസ്സിലാ
ഒരാള് ആറാം ക്ലാസ്സില് ഒരാള് നാലില് പിന്നെ രണ്ട് ട്യുൻസ് ആണ് ഓല് യു കെ ജി
യ കെ ജി ആഹ് ആഹ്
ആഹ്
പിന്നെ പഠിച്ചോളൂ പിള്ളോര്
വല്യാൻ പഠിക്കും മറ്റാള് കൊറച്ച് ബേക്കോട്ടാണ് പിന്നെ ഉം ചെറിയോര് കുഴപ്പൊന്നുല്ല
ഉം ഉം കൂടെയിരി
പഠി ഉം പഠിക്കണ സമയത്ത് നാലാളി ഒപ്പ ഇരിക്കണം
ആഹ് നാലു പേരെ നോക്കണ്ടേ
നാലു പേരിം നോക്കണം
ഉം സി ബിഎസ് ഇ സ്കൂളാണോ
അല്ല അല്ല
ഉം ഉം
പിന്നെ
പിന്നെ ഉണ്ട് ഉണ്ട് ഇവിടെല്ലാരുംന്നോ ലീവിന് വന്നത് ഇപ്പ ഉണ്ട് ഉം ഫുള്ള് നാല്പ്പത്തിമൂന്ന് ദിവസുണ്ട് ഇപ്പം വന്നിട്ട് രണ്ടാഴ്ചയോളായി രണ്ടാഴ്ചയായി
ആഹ് എവിടെയിരുന്നു
ഖത്തർല്
ആഹ്
ഉം ഉം പിന്നെ ഹസ്ബൻറ് ഇവിടെ ഉണ്ടോ
ആഹ് നാട്ടിലെന്നെയാണ് ഓട്ടർഷ ഓടാണ്
ആഹ് ആഹ് ആഹ്
ആഹ്
പിന്നെ സ്കൂൾ ഓട്ടോ ഒക്കെ കിട്ടോ
എങ്ങനെ ഇല്ല അത്ട്ക്കൂല അതെടുക്കലില്ല അത് മുപ്പര്ക്ക് താല്പര്യല്ല അയിനായിട്ട് ഇങ്ങനെ നിക്കണ്ടേ അപ്പൊ ഉം അത് താല്പര്യല്ലാറയും
ആഹ് ആഹ് ആഹ്
ഉം എവിടക്കും പോവാൻ പറ്റാതെ അതിന്റെ സമയം ഇതും നോക്കി ഇങ്ങന നിക്കണ്ട
ആഹാ അപ്പൊ പിള്ളാരെ സ്കൂളി കൊണ്ട് വിടണമായിരിക്കുല്ലെ
അയിന് വേറെ വണ്ടി ഏൽപ്പിച്ചിക്ക
ആഹ്
ഉം
സ്കൂൾ ബസ് ഉണ്ടാ അതാ
ആഹ് സ്കുള് ബസ്
ഉം ഉം
പിന്നെ രാത്രിക്കൊക്കള്ള ഫുഡൊക്കെ ശരിയായ
ആ ഫുഡ് ഉച്ചക്ക് തന്നെ എല്ലാം വെക്കുവേ ഫുഡ് ഒക്കെ റെഡി ആയിരിക്കുവ പിന്ന ഇപ്പം വയിട്ടത്തേക്ക് മത്തി ഇരിപ്പുണ്ട് അത് വറക്കണം
ആഹ് രണ്ടു നേരം വർക്കായിക്കാരം അതോ ഉച്ചക്ക് എന്തേലും രണ്ടു നേരം വർക്കലാ
ഇല്ല ഉച്ചയ്ക്ക് വറുത്തില്ലായിരുന്നു അപ്പൊ ഉച്ചക്ക് ഞങ്ങള് ചിക്കൻ കറി വെച്ചായിരുന്നു അപ്പൊ അതും തൈര് പച്ചമോര് ആഹ് പച്ചമോരു ഉണ്ടായിരുന്നു പിന്നെ മീൻ പറ്റിച്ചത്ണ്ടായിരുന്നു അത് കാരണം ഞാൻ എടുത്തില്ല പിന്നെ കൊച്ചും സ്കൂളിൽപ്പോയിരിക്കുവല്ലേ അപ്പം വൈകിട്ട്ന്നാ അതൂടെ വറുത്തേക്കാംന്ന് വിചാരിച്ചു
മീൻ നന്നാക്കിട്ട് വേണോ അതോ നന്നാക്കി വെച്ചത
എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുവാ
ആ ആ ഇഞ്ഞ് എണ്ണക്കിട്ടാ മതിയ
ആഹ് ഇന്നലെ റെഡി ഇന്നലെ മേടിച്ചാരുന്നു അപ്പൊ ഇന്നലെ എല്ലാം റെഡിയാക്കി വെ ഇന്നലെ ശകലം എടുത്ത് വറുത്ത് അപ്പം ബാക്കി ഫ്രിഡ്ജി വച്ചിരിക്കുവായിരുന്നു പിന്നെ പിന്നെ ചിക്കൻ കറിഉള്ള കാരണം ഉച്ചക്ക് എടുത്തില്ല ഞാന്
വീട്ടില് നിങ്ങള് മൂന്നു പേര് മാത്രേ ഒള്ളൂ
അല്ല അച്ഛനും അമ്മയും ഉണ്ട്
ആഹ്
ഉം ഓ ഇന്ന് മഴയല്ലേ മഴ കാരണം വെളിയിലോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത കണക്കൊള്ള തുണി പോലും നനക്കാൻ പറ്റാത്ത അവസ്ഥ
ആഹ്
തുണി കഴുകിയ ഒണങ്ങാൻ വാഷിംഗ് മെഷീൻ അകത്ത് ഇട്ടെന്ന് പറഞ്ഞ് ഞാലും ഒന്ന് ചൂടാകാതൊണ്ട് ഒരു ഒരു മണല്ലേ തുണിക്കൊക്കെ
ആ ആ
ഉം പിന്നെ നിങ്ങക്ക് മഴയായിരുന്നല്ലേ
കുട്ടിക്ക് എല്ലായിസോം യൂണിഫോം ഇണ്ടോ അതോ ബുധനാഴ്ച കളറാ
ക്ക് ബുധനാഴ്ചയും യൂണിഫോം ഉണ്ട് ബുധനാഴ് ച്ചത്തെ യൂണിഫോം വേറെയാണ് പക്ഷെ അത് ഈ പ്രാവശ്യം ഇതുവരെ കി ട്ടീട്ടില്ല സ്കൂള് തൊറന്നതല്ലേ ഒള്ള് അപ്പൊ പിന്നെ അതും താമസിക്കും കിട്ടാൻ അത് കാരണം ഇപ്പം ഡെയിലി ഉള്ള യൂണിഫോം തന്നെ ബുധനാഴ്ചയും ഇട്ടോണ്ട് പോണം അത് കാരണം ഭയങ്കര പാടാ ആ ഉണങ്ങി കിട്ടാൻ പാടാ
അതാണ് എന്റെ ആറാം ക്ലാസ് ചെർക്കന് അങ്ങനെ ഒരു ദിവസം കളർ ഡ്രസ്സ്
ഇല്ല ഉം അത് ഈ കോട്ട് നല്ല കട്ടിയാ ഭയങ്കര കട്ടിയ കോട്ടിനൊക്കെ അത് ഒണങ്ങിയെടുക്കാൻ ഇച്ചിരി പാടാ പിന്നെ വൈകിട്ട് രണ്ട് ജോടിയുണ്ട് അപ്പം ഒരെണ്ണം ഇട്ടുകൊണ്ട് പോയിട്ട് വന്ന് ഉടനെ വൈകിട്ട് തന്നെ കഴുകി അങ് ഇടും അപ്പം മേ വീടിന്റെ മേളിൽ ഇങ്ങനെ കുറച്ച് ആ റൂഫ് ചെയ്ട്ക്കുന്നത് പിന്നെ അവിടെ കൊണ്ടിടും കാറ്റ് കൊണ്ട് തോർന്നൊക്കെ കെടക്കും പിന്നെ തേച്ചെടുക്കും അല്ലാതെ ഇപ്പം വെയില് കൊള്ളിച്ചെടുക്കുകാന്ന് പറഞ്ഞ വെയിലില്ലാത്ത കാരണം ഒരു രക്ഷയില്ല.
അഅ് പറ്റൂല ഉം.
ഉം. അഅ് ബുധനാഴ്ച ത്തെ യൂണിഫോം കിട്ടുആണെ കൊഴപ്പവില്ല തിങ്കളും ചൊവ്വായും ഇടാൻ. അ രണ്ടുജോടിയുണ്ട് പിന്നെ നമുക്ക് ബുധനാഴ്ച വേറേ ഇടുന്നത് കൊണ്ട് അങ്ങനയ് പ്പം ബുധനാഴ്ചത്തെ നീപ്പോ അടുത്ത മാസത്തേക്ക് എല്ലാം റെഡി ആവുആയിരിക്കും എല്ലാ അളവെല്ലാം കൊടുത്തേക്കുവാ സ്കൂളില്.
ആഹ്
അടുത്ത മാസത്തേക്ക് കിട്ടുആയിരിക്കും ബുധനാഴ്ചത്തെ യൂണിഫോം.
ആഹ് ആഹ്
എല്ലാ വർഷോം മാറും ബുധനാഴ്ചത്തെ യൂണിഫോം. ആഹ് ബുധനാഴ്ച എല്ലാൽ ആഹ് ബുധനാഴ്ചത്തെ യൂണിഫോം എല്ലാ വർഷവും മാറും. അത് പിന്നാ ഓരോ കളറനുസരിച്ചി വരുടെ സ്പോട്സിന്റെ ഒക്കെ ഓരോ ഇതില്ലേ അതനുസരിച്ച് ഇങ്ങനെ മാറി മാറി വെരും.
അ അ ആഹ് ആഹ് അങ്ങനെയാണിലേ.
എന്നും ഊം ആദ്യങ്ങനെ ടീഷർട്ടും പാന്റും ഒക്കെയാ ട.
ആഹ് അങ്ങൻത്തേണ്.
ഉം ഉം ഇവർക്ക് കഴിഞ്ഞ റാശ്യം പച്ചയായിരുന്നു.
ആഹ് പ്പ ഇനി ഏതാ കളറ്ന്ന് അറീലേലോ.
ആഹ് ഇനി വെരുന്ന കളറ് ഏതാന്ന് അറീല ഇതുബരെ കിട്ടിയത് പച്ചയും മഞ്ഞയും ഒക്കെ ആയിരുന്നു യൊ ഞിൻ ഇ പ്രാവശ്യം ഏതാന്ന് അറിയത്തില്ല.
ആഹ് മോളെങ്ങനാ പഠിക്കോ?
ആഹ് പഠിക്കും പഠിക്കും.
ആഹ്
ഉം ആദ്യം മുതലേ ന്നമ്മളാ ഒര് ത് കൊടുത്തോണ്ട് പഠി ക്യും നല്ലായിട്ട് പഠിക്കും. ക്ലാസ് ആ ക്ലാസ്സില് ഫസ്റ്റാ.
പസ്റ്റാ
ആഹ് ഫസ്റ്റാണ് ളാസ്സില്
എല്ല സ്സ സ്സൊക്കെ ണ്ടായീനല്ലേ നാലാം ക്ലാസ്സ്ന്ന്?
ആഹ് നാലാം ക്ലാസ് ഇവര് സി ബി എസ്
ആഹ് സി ബി എസ്സി ആണ്ലേ അവർക്ക് ണ്ടാവില്ല ലേ?
അ ആഹ് അവർക്കില്ല പിന്നെ മല്ലാതെ സ് കോളർഷിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെഴുതും. പിന്നെ കഴിഞ്ഞ റാശ്യം ഞാനൊന്നു വെ ഴുതി ച്ചില്ല ഒരുപാട് പഠിക്കാനുണ്ട് ആ അഞ്ചിലെല്ലാര് അപ്പം ഞാം പർഞ്ഞ് സ്കോളർഷിപ്പൊന്നും എഴുതണ്ട പിന്നെ സുഗമ ഹിന്ദിടെ മാത്രം സ്കോളർഷിപ്പ് എഴുതിയായ്ര്ന്നു. അതിന് എഴുതിയിട്ട് എ ഗ്രേഡ് ഉണ്ടായിരുന്നു.
അതെ ആഹ്.
അങ്ങനെ മ് പിന്നെ ഈ പ്രാവശ്യം എങ്ങനാന്നറിയത്തില്ല. ഒത്തിരിഒണ്ട് സ്കോളർഷി പ്പ് ബ്രില്ല്യന്റ് അങ്ങനെ ഓരോ ഇതൊണ്ട്.
അ ആഹ്.
പിന്നെ ഒളിമ്പിയാടിന്റെ അങ്ങനെ കൊറേ ഒണ്ട്. ഇത്തവണ എന്തെങ്കിലും എഴുതിക്കണമെന്നും കണ്ടാ
ഉം. എങ്ങനെ സ്വയം പഠിക്കോ അതോ മോട്ടിവേറ്റെയ്യണോ?
വള് തന്നെ പഠിച്ചോളും ആദ്യം മുതലേ ഇവര് എല്ലാവരും ഏ ഇത് മറ്റേ അമ്മളെ കൊറോണ വന്നപ്പോ ഓൺലൈൻ ക്ലാസ്സ് അല്ലായ്രുന്നോ പകുതിക്ക് വെച്ച് അതോ എൽ കെ ജി പകുതിയായപ്പം മുതലേ ഓൺലൈൻ ക്ലാസ്സ് വന്നത് കാരണം ന്നമ് ഞാൻ തന്നെ വീട്ടിഇര്ത്തി എന്നെ സ്കൂളീന്ന് ഓൺലൈൻ ക്ലാസ്സ് തരും പിന്നെ ന്നമ്മളിരുത്തി വീട്ടി ഇരുത്തി പഠപ്പിക്കു ആയ്രുന്നു അങ്ങനെ ഞാം കൂടെ ഇരുന്നത് കൊണ്ട് അവക്ക് ദാ ഇപ്പം ന്നമ്മള് പറഞ്ഞാലും തന്ന താനേ പഠിച്ചോളും പിന്നെ ന്നമ്മള് ചെന്നിരുന്ന് ചോദ്യം ചോദിക്കണം പഠിച്ചത് അല്ലേ അത് ന്നമ്മള് എഴുതിക്കും അതെഴുതി കാണിക്കും അങ്ങനെ എല്ലാം വായിക്കാനും എഴുതാനും ഒക്കെ നല്ല ഇതാ മടിയൊന്നുല്ല ഉം അഒണ്ട് കൊഴപ്പല്ല പിന്നെ ഒത്തിരി നമ്മളതിനെ ട്യൂഷന് പിള്ളേരെ വൈട്ട് ഞാൻ ട്യൂഷ എടുുന്നുണ്ടെ അപ്പം ട്യൂഷൻ പിള്ളേര് വരുമ്പോ അവർക്കൊ ക്കെ എന്തെങ്കിലൊക്കെ പറഞ്ഞു കൊടുക്കും ഈ എൽ കെ ജി ലെ പിള്ളേർക്കൊക്കെ ആഹ് മിക്സഡ് ആയിട്ടുള്ള പിള്ളേരുണ്ട് നമ്മുടെ അടുത്തുള്ളവരൊക്കെ അപ്പം അവര് ട്യൂഷന് വരും അ പ്പൊ വരുമ്പോ അവർക്ക് ഇപ്പ അഞ്ചാം ക്ലാസ്സിലെ ആണേല് ഇപ്പൊ മാക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും കൊച്ച്
ഉം ഉം ആഹ് അ ഹെൽപ് ചെയ്യൂല്ലേ ആഹ് ആഹ് എത്ര മണിക്കാ പറ്റിഷ എടുക്കാ
ട്യൂഷന് അഞ്ചരൊക്കെ ആവുമ്പോഴാ പിള്ളേർ വന്നോണ്ടിരുന്നെ ഇനി ഇന്നിപ്പം മഴയായൊണ്ട് തോന്നില്ല ഇന്ത പിള്ളേരി വരുവന്നു ഭയങ്കര മഴക്കാറാ ഇവിടെ ഭയങ്കര ഉം ക്ഷെ സ്കൂളും മെഡിൽ സ്കൂള് ആഹ് അമ്മക്ക് മാസത്തിലാ അവര് പൈസ തരാ അഞ്ഞൂറ് രൂപ വെച്ച ഇവിടെ ഒരു മാസം കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ട് പേരുണ്ടായിരുന്നു
ആഹ്
ഉം ഈ പ്രാവശ്യം ഞാൻ എടുക്കുന്നില്ലന്നൊക്കെ പറഞ്ഞന്ന് എന്നച്ചാ കൊച്ചു ആറില്ലായി അവക്ക് ഇഷ്ടം പോലെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു ആറിലാവുമ്പോഴേ ഒരുപാടുണ്ട് പഠിക്കാൻ അപ്പൊ ഈ പരീക്ഷയുടെ സമയവുമ്പോ ഈ പിള്ളേരും രണ്ടു നേരവും വരും ട്യൂഷന് അത് കാരണം കൊ ച്ച്നെ ശ്രദ്ധിക്കാ നമുക്ക് പറ്റത്തില്ല ഇല്ല അത് കാരണം ഇത്തവണ ഞാൻ അത്രയും പേരൊന്നും എടുക്കുന്നില്ലന്ന് കഴിഞ്ഞ വർഷേ പറഞ്ഞായിരുന്നു അന്നിട്ടു ഇപ്പം ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് പിന്നെ കയ്ഞ്ഞ പ്രാ ഷത്തെ അഞ്ചാറ് പിള്ളേരുണ്ട് അവരെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല
ആഹ്
അതുകൊണ്ട് അവര്പ്രാവശ്യം വരു കുറച്ചു പേര് വന്നു ബാക്കിയുള്ളവര് വരൂന്ന് പറഞ്ഞൊക്കെ ഇരിക്കുന്ന ഉം ഉം ഓഹ് മഴ കാരണാണ് കുഞ്ഞുങ്ങള് സ്കൂളീന്നും വന്നിട്ട് മഴയത്ത് വന്നേച്ചും പിന്നെയും ട്യൂഷനും കൂടെ മഴയത്ത് വരികാന്ന് പറഞ്ഞു കൊച്ച് പിള്ളേരല്ലേ
അ ആഹ്
അത് കാരണം ഒന്നാതെ വീട്ടുകാര് കൊണ്ട് വിടും ഇങ്ങോട്ട് ഒറ്റക്കിപ്പ ഈ പിള്ളാരയങ്ങും ഒറ്റയ്ക്ക് എങ്ങും വിടാൻ പറ്റാത്തത് കൊണ്ട് പിള്ളോരെ കൊണ്ട് വിടണം
ആഹ്
അങ്ങനെ പിന്നെ ജോലി വല്ലോം ചെയ്യുന്നുണ്ടാ
ഹൗസ് വൈഫാ
അ ആഹ്
ഉം
ഉം ഉം പിന്ന വേറെന്നാ ഉണ്ട്
വേറെന്താ കൊഴപ്പൊന്നില്ല എങ്ങനെ പോണ്ട
ഇന്ത് പഠിപ്പിക്കാൻ കയറണംല്ലേ പിള്ളോര
ആഹ് ഇഞൊലെ കുളിപ്പിച്ച് ഓ ഒലപ്പ ഇരുന്നാ പിന്നെ നീച്ചാൻ പറ്റില്ല ഓൽക്ക് ഇരിക്കുമ്പക്കന്നേ ഉറക്കപ്പാടി ക്ക ഇരുന്നാ പിന്നെ ഉറക്കംന്നങ്ങ കൊണ്ടോ
ഉം ഉം ഉം
ടി വി എത്ര കാണയാണെങ്കിലും ഓല്ക്ക് ഒർക്കണ്ടാവില്ല
ഉറക്ക ഇല്ല ടിവും ഫോണും കാണുന്ന ഒക്കെണ്ടറ ക്കല്ല ഉ ആഹ് ആ കൊച്ചായൊണ്ടാ മോന് ഭയങ്കരല്ല
ആഹ്
ചിലപ്പോൾ ക്ലാസിൽ ശ്രദ്ധിക്കുായിരിക്കും ക്ലാസ്സൽരുന്ന് പഠിക്കും
ആ ആ ശ്രദ്ധിച്ചണ ഉള്ള ഗുണം തന്നെയള്ളൂ വീട്ടിൽ വന്നിട്ട് വലിയ പഠിപ്പ് പഠിപ്പ് അങ്ങനെന്നുല്ല
ഉം ഹം ഹം
ഉം
ഒരു സ്കൂളിലാണ് എല്ലാരും പഠിക്കുന്നത്
വല്ല്യോൻ മാത്രം വേറെ ഇവിടെ ചെറിയൊരു സ്കൂളില് നാല് വരെ ഒള്ളു
ഉം ഹം
ഉം മറ്റവന് ആറാം ക്ലാസ്സിലല്ലേ അപ്പൊ വേറെ സ്കൂളില ഉം
ഉം എന്ന് ശരി പിന്നെ ആഹ ശരി
ആഹ് ഓക്കെ